കേക്കാവോ?
ആഹ് ഇപ്പ കേക്കാം
എന്നെയിപ്പആരോ വിളിച്ചേ. ആരാന്നെൻക്കറിയില്ല. പിനെ സംസാരിച്ച്. ആഹ് അതിനെടയ്ക്ക് പിന്നെ നമ്മള് വിളിക്കാൻ വേണ്ടിയിരുന്നപ്പം വേറൊയൊരുകോള് വന്ന്. പിന്നെ പി ആഹ് അത് ഞാൻ പിന്നെ അത് കേട്ടോണ്ടിരിന്ന്.
ആണല്ലേ. ഇങ്ങോട്ട് വിളിച്ചതാണോ?
ഇങ്ങോട്ട് വിളിച്ചതാ. ആരാന്നോ എന്താന്നോ ഒന്നും അറിയില്ല. എനിക്കാണേ അങ്ങ് ആ അമ്മയെ വിളി ച്ച് അമ്മ എന്നോട് പറഞ് ഞാൻ അവടെ വന്നിട്ട് എന്നെ ന്നോക്കി പോലും ഇല്ല. ഞാൻ പറഞ് അതെനിക്കൊരു കോള് കോള് ആ എന്റൊരു പഴേ കൂട്ടുകാരി കല്യാണത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലയ്നെ കുറിച്ചൊന്നുവേ.
ആണോ
പറയാൻ വിളിച്ചാന്നോ അങ്ങനെയെതാണ്ടൊക്കെ പറഞ്ഞു.
ആണോ പ്രശ്നൊണ്ടോ അങ്ങനെ വിളിക്കുന്നേന്?
ഓ ഇല്ല. അല്ല അവര് നോക്കുമ്പോ ഞാൻ ഇവിടെ ട്ട് വന്ന്ട്ട് അവര് വ വന്ന്ട്ട് പൂട്ടൊന്ന് നോക്കിപ്പോലുല്ല.
അതാ ചോയ്ച്ചേ
ആഹ്, ഇല്ല ഞാനത് പറഞ്ഞു കൊഴപ്പീല്ല.
ആണല്ലേ ആഹ്
പിന്നെ വേറെന്ന പോകാറായോ?
ഇല്ലല്ല. ഞാൻ ആറ് മണിയാകുമ്പഴേ അട അടക്കത്തൊള്ളൂ കടാ.
ആ ആറാ ഇപ്പസമയൊന്നായില്ലേ
ഏയ് ഇപ്പൊ സമയം നാലേമുക്കാലാകുന്നതേ ഉള്ളൂ
ആ
ഉം ഇനിയുണ്ട്
ആ എനിക്ക് ഇനിയിപ്പം കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാ പിന്നെ ഒന്നും നടക്കത്തില്ല
ആണല്ലേ ആ ഉറങ്ങുന്ന സമയത്ത് ജോലിയൊക്കെ അങ്ങ് തീർത്ത് വെക്കുവാണേൽ നല്ലതല്ലേ
ആ ഇനിപ്പോ ഒറങ്ങി എണീറ്റ് കഴിഞ്ഞാ പിന്നെ ഫോൺ വേണം ടി വി വേണം ഞാൻ എടുക്കുന്ന എല്ലാം അവ്ക്ക് വേണം
വേണം ആ
ഉം പിന്നെ ഇനിയിപ്പം അവള് ഇറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഞാഎന്റെ ആ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെന്ന് ആ അതെല്ലാം ആകെ പോയ്‌ കെടക്കേണ് ഇന്നലത്തെ മഴേടെ പ്രശ്നങ്ങള് അതൊന്ന് റെഡിയാക്കണം
ആണോ
ല്ലെ ഇവിടെ കെടത്തിട്ട് പോയാ ന്നടക്കത്തില്ലേ
നടക്കത്തില്ല വിത്തൊക്കെ ഉണ്ടോ അതോ
ആ തക്കാളിയുണ്ട് പിന്നെ മറ്റേ ഇതില്ലേ എന്താ പച്ചമുളകെ ചേന പടവലങ്ങ അങ്ങനെയൊക്കെ ആ പടവലങ്ങ ഒന്നും ആയി വരുന്നതേ ഉള്ളൂ പിന്നെ റമ്പൂട്ടാൻ ഉണ്ട് ആ അത് പക്ഷേ ഇല്ലേ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാ
ആ കായ ഉണ്ടാതേ ഉള്ളത്
അത് കാ ഉണ്ടായതേ ഉള്ളൂ ഈ മഴയുടെ ഒരു ഇതുകൊണ്ട് ഉണ്ടായതാെന്ന് തോന്നുന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പച്ചക്കക്ക് തന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാ
ആ മഴടയും കൂടി ആവുന്നുണ്ടായിരിക്കും പോകുന്നത്
ആ അതെ ഇല്ല ഇത് ഫസ്റ്റ് ടൈം അതുകൊണ്ട് അറിയില്ല ഇനി അതെങ്ങനെ അത് ചുമല കളറാണോന്ന് ഒന്നും അറിയില്ല ഉ ഇത് ഇപ്പോ മൂട് നിക്കുന്ന കണ്ടിട്ട് മഴ പെയ്യോന്ന് തോന്നുന്നല്ലേ
പക്ഷെ ഇവിടെ നല്ല വെയിലാ
ആ ഇവിടെ നേരെ തിരിച്ചാ ഇങ്ങനെ മങ്ങി മങ്ങി നിക്കുവാ
ആണല്ലേ ഇപ്പൊ അവിടെ നല്ല വെയില് നല്ല കാലാവസ്ഥ
അയ്യോ എന്റെ തുണിയെല്ലാം ഉണങ്ങാനും ഒക്കെ കിടക്കുവാ
ആണല്ലേ രാവിലെ അലക്കിയോ അതോ
അല്ല ഞാൻ ഇവളെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് അലക്കിയതാണെ അത് ആ ഇതിനകത്തിട്ട് ഉണക്കി അതുകൊണ്ട് പകുതി ആ പകു ഇതി ഉണങ്ങിയിരിക്കുക പിന്നെ ബാക്കി കൂടി ഉണക്കി ഇടാരുത് പക്ഷെ ഇവിടെ വെയിലല്ല ഇവിടെ ഫുള്ളിങ്ങനെ മൂടി നിക്കുക
ആണല്ലേ ആ വൈകിട്ട് ചെലും പെയ്യുമായിരിക്കും
ആ. പെയ്യുമായിരിക്കും
ഉം
പെയ്യുന്നതും നല്ലതണ വെള്ള ഇല്ലാത്ത ഇപ്പം നേരത്തെ വെള്ളം മടുപ്പല്ലായിരുന്നോ കഴിഞ്ഞ മാസമൊക്കെ എല്ലാർക്കും മഴയായി വരണം
തന്ന കിണറങ്ങന്ന് നിറഞ്ഞു ഒട്ടു തൊട്ടി ഇട്ടാ മതി തൊട്ടിയിട്ട് കൈകൊണ്ട് കോരിയെടുക്കാവുന്ന രീതി വരെ ആയി
ഉ അതെ വലിച്ചു വലിച്ചൊന്നും എടുക്കണ്ടല്ലേ
വേണ്ട ഒ ഇന്നൊരു മഴയും കൂടെ പെയ്യയാണെങ്കിൽ നിറഞ്ഞു ഇഈ ഒന്ന് ആദ്യമായിട്ട് ഒന്തോന്ന ആക്കണ അങ്ങനെ നിറയുന്നത് ഞങ്ങ
അത് നമ്മള് പറയുന്നു വലുതാട്ടൊന്നും മഴ പെയ്തില്ല രണ്ടു ദിവസം നിർത്താതെ പെയ്തില്ലേ
തതെ വയ്ത്
ഇന്നലെ മരിഞ്ഞാന്നും വെയതം തോന്നല്ലേ
ഉ ഞന്നുംപയോഗിക്കും ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു
അതെ അതെ രാവിലെ ഇന്നലെ ഇന്ന് വളുപ്പംകാലത്തൊക്കെ നല്ല നാല മണി എങ്ങാണ്ടായപ്പം നല്ല മഴയ അതും പെയുന്നന്റെ സൗണ്ട് നല്ല സൗണ്ട ആായിട്ട് കേക്കായിരുന്നു ഇടിയ ഉണ്ടായിുന്ന ഇന്നലെയൊക്കെ ഇടിയ ഉണ്ടായിരുന്നു അതെ വീട്ടിലോട് ചെല്ലിയാ ബോധം കിടുന്നല്ലേ
അതെ വേറൊരു പണിയൊന്നുംല്ലല്ലോ
ആഹ അകപ്പെടും അകപ്പെെടുമ്പം പഠിച്ചോളൂ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണ്ടി വരുല്ലോ
അ
ഉം അയിന്റെ ഡഗ്ര കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാ പിന്നെ ജോലിയെല്ലാം ഗോവിന്ദാ
അതെതേ ഉ വീട്ടില് അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നിന്നെ കുഴപ്പമില്ല
ചെറുക്കന എന്നാ ജോലിയാ
ചെർക്ക ഒരു പുസ്തകത്തിന്റെ കടയില് നിക്കയണേ നമുക്ക് അടുത്ത് അടുത്ത തന്നെ
ആണല്ലേ നമ്മുടെ ടൗണിൽ തന്നെയാ തോന്നല്ലേ ആ
എല്ലാം തീരുമാനിച്ചില്ല കേട്ടോ അങ്ങോട്ട് പോയി അവര് വീടൊക്കെ കാണാനുള്ള
ആ ആ വിളിക്കാറൊക്കെ ഉണ്ടോ
ഇല്ലല്ല ഞങ്ങള് ജസ്റ്റ്ന്ന് അന്ന്ന്ന് കണ്ട കണ്ടതേയുള്ളൂ ഇപ്പം നമ്മുക്ക് തൃറുതി ഇല്ലെങ്കിലും അവർക്ക് അവർക്ക് ഭയങ്കരം ധൃതി
ആ പെട്ടെന്ന് നടത്ത പെണ്ണില്ലല്ലോന്നെ ആ ഇപ്പ വെണില്ലാതൊണ്ട് ഭയങ്കര ഡിമാൻഡാ കിട്ടിയവരൊക്കെ പറയുന്നു ഞങ്ങളെപ്പോലെുള്ളവരൊക്കെ പറുന്നു ഇപ്പൊ കിട്ടിയാ മതിയരുന്നു നമ്മള് പറയുന്ന ആ പിന്നെ ഞങ്ങള് നമ്മള് പറയുന്നവരെ കി
ആ ഇപ്പൊ അങ്ങനെ കിട്ടും
ഉം ഇപ്പൊ അങ്ങനെ പിന്ന പെണ്ണില്ലാത്തോണ്ട് ആരെയും കിട്ടും ഇ സ്ത്രീധനം ഒന്നും ഇനി കൊടുക്കത്തില്ലല്ലോ ആരും
ഇല്ല
അതൊന്നും കൊടുക്കാൻ പാടില്ല തന്നെ
ഇതിപ്പോ അവര് തൃറുതി വെക്കുന്നന്നും അറിയിത്തില്ല പക്ഷെ നമ്മുടെടേയ്യിലും വല്ലാം വേണ്ടേ
ഉം പിന്നെ വേറെ എന്നാ ഉണ്ട് ഫ്രണ്ട്സിനെ ഒക്കെ കാണുവോ കൂട്ടുകാര
ഇല്ല വേറെ ഞങ്ങള അങ്ങനെ ആരെയ കാണത്തില്ല ഞങ്ങളുടെ അടുത്ത്പ്പ ആരു ഇല്ല എല്ലാരും കല്യാണം കഴഞ്ഞി പോവായിരുന്നു ഉ പിന്നെ സ്ഥിരം വിളി ക്കുന്നോരേ ഉള്ളൂ
ആതെ
അവര് എമ്മക്ക്പ്പോഴും വിളിക്കും
വിളിക്കും ആ പിന്നെ വേറെ അവിടെന്നാ ഉണ്ട് അവിടെ അവിടുത്തെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞല്ലേ
ആ ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞരുന്നു
ഞാൻ ആ സമയത്ത് അങ്ങാണ്ട് അവിടെ വരെ വന്നതാ അവിടെ കവല പിന്നെ ആ വഴി വഴിക്ക് വന്നിട്ടേ ഇല്ല
ആണല്ലേ
ഉം ആ സമയത്ത് വീട്ട വീട് വരെ വന്നായിരുന്നേ പിന്നെ വന്നിട്ടില്ല ആ പിന്നെ കഴിഞ്ഞ ഇടക്ക് ചേച്ചി വന്ന കൊണ്ടോണ്ട് ഒന്ന് ഇടക്ക് വന്നിട്ട് പോയി
ആണല്ലേ
അടാ അന്ന് കൊറച്ച ദിവസം നിക്കണ എന്നുണ്ടെന്നെ ഒന്നും നടക്കുന്നില്ല
ആ അവധിയുടെ ടൈമില് വന്നു നി ക്കാൻ മേലായിരുന്നോ
അന്നൊന്നും നമുക്ക് ഇവിടന്ന് ഒത്തിരി ദിവസം വീട്ടിൽ നൽക്കാൻ മേല ഇവിടെ ഇവ- ഫുഡ് ഒക്കെ ഉണ്ടാക്കണ്ടേ ആ അത് അമ്മയാണ് ആറരക്ക് പോകുന്ന അമ്മ ഒന്നും ചെയ്ത്തില്ല ചെയ്താൽ തന്നെ ആ കാലൊക്കെ വയ്യാതിരിക്കുവാണേ പുള്ളിക്കാർക്ക് കടയാ അവിടെ ഇരിക്കുവാ ഇവിടുന്ന് നമ്മൾ സ്വന്തം കടയാ ഇവിടുന്ന് ഇറങ്ങുന്നതേ ഓട്ടോയിലോട്ട് കാലെടുത്ത് വെക്കുന്നേ
ആണോ ഓട്ടോ സ്വന്തം ഉണ്ടോ അതോ
ഓട്ടോ സ്വന്തം പപ്പായക്കുണ്ട് പക്ഷെ ആ ഓട്ടോയില്ല പോയി വരുന്നെ ആ വേറെ ഒരു ആ വണ്ടി ഒരു പുള്ളിയുണ്ട് കാരണം നടക്കാ മേലെ കാലൊക്കെ നല്ല നീരൊക്കെ വെച്ച് അങ്ങന ഉം പലചരക്ക് കടയല്ല ലോട്ടറി പിന്നെ എന്നാ ഇങ്ങനത്തെ സ്റ്റേഷനറി സ്റ്റേഷനറി അല്ല നമ്മുടെ ഈ കു കുപ്പിവെള്ളം മുട്ടായി അങ്ങനത്തെയൊക്കെ ഓരോന്നൊക്കെയില്ലേ മുറുക്കാൻ കട എല്ലാം കൂടെ ഒള്ളൊരു കട
ആണോ അപ്പൊ രാവിലെ അങ്ങ് പോണ അല്ലേ
ആ ആറരയൊക്കെ ആവുമ്പം മുറുക്കാകാരുണ്ടേ ഈ എളുപ്പിനെ ജോലിക്ക് പേന്നവര് ആ അവർ ക്ക് ഒരു ആ സമയത്ത് തന്നനെ ഒരു പത്ത് പതിനെട്ടെണ്ണം പോവും അപ്പൊ പുള്ളിക്കാരിക്ക് രാവിലെ അങ്ങ് പോവും അതുപോലെ പണി കഴിഞ്ഞ് വരുന്നവരുടെ സമയം നോക്കിയിട്ട് എട്ട് മണി എട്ടരയാവും വീട്ടി വരുമ്പോ
കാര് കാണും അല്ലേ
ആ നമ്മുക്ക് അമ്മായിയമ്മ ഇല്ലാത്തല്ലേ നല്ലത് വീട്ടി നമ്മക്ക് ഇഷ്ടള്ള പോലെ ആ ജോലിക്ക് അതൊരു കണക്കിന് നല്ല പിന്നെ ആ ഉം എന്താ വീട്ടിൽ പിന്നെ നമ്മള് ആ ഒരു സമയത്ത് വരുമ്പോം പിന്നെ പുള്ളിക്കാരി എല്ലാം അടുത്തൂങ്ങി ഒറങ്ങി ക്കെ വരുമ്പോ ഒരു സമയാവും
ആ അതെ
കളിപ്പീരും ബഹളവും ഒക്കെ
ആ അത് അവര് നോക്കുവാണെ പിന്നെ അത്രയും സമയമുണ്ടല്ലോ നമ്മുക്ക്
ആ അവര് നോക്കും ഞാനിപ്പോ ജോലിക്ക് പോകുമ്പോം മൂന്ന് മണി തൊട്ട് ബാക്കി ടൈം കുഞ്ഞിനെ നോക്കണമെന്ന എഗ്രിമെന്റിലാ ഞാൻ പോകുന്നേ
ആണോ കുഞ്ഞിനെ ആ കടയിൽ കൊണ്ടിരുത്താൻ പറ്റത്തില്ല
കടയിലോട്ട് കൊണ്ടുപോകും അവിടെ വല്ലോ കളിക്കാനോ വല്ല മേടിച്ചി ട്ട് കൊടുത്താമെ അവിടെ ഇരുന്നോളും
ആണല്ലേ
ഞാൻ രാവിലത്തെ ജോലിയെല്ലാം ചെയ്തു വെച്ചിട്ട് എനിക്ക് പോണം
ആ പെട്ടെന്നൊരു ജോലി നോക്ക്
ഉം നോക്കി ഉനെ സംഘടിപ്പിക്കണം നമ്മുടെ വീട്ടിലിങ്ങനെ ഇരുന്നാ ശരിയാവില്ല
അത് തന്നെ
ഉം വേറെ ആരെങ്കിലും വിളിച്ചാരുന്നോ
ഇല്ല ഞാൻ വേറെ ആരേം വിളിച്ചൊന്നും ഇല്ല
ഏ അതിലൊ ന്ന് അറിയാതെ ആഹ് മ് ആ ചുമ്മാ ഇരിക്കുവാണോ ആണന്ന് പറഞ്ഞു പോയി ഇപ്പ എന്നെ വിളി യോട് വിളിയാ
ആണല്ലേ ആ സാര ഇല്ല സംസാരിക്കാലോ
ആഹ് വേറെ പണിയൊന്നു ഇല്ല എനിക്കൊന്നും ഫ്രീ ആവാൻ പറ്റില്ല എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ അ
ആണോ
ആഹ് കുഞ്ഞ് ഒറങ്ങിയപ്പ തൊടങ്ങിയ വിളിയാ അത് രണ്ട് മണിയായെന്നു തോന്നുന്നു അല്ല രണ്ടാ ഒന്ന് ഒന്നരയാ എങ്ങാണ്ടായപ്പോ ഇത്രയും നേരായി
ആണല്ലേ
ഉം ഇപ്പ സമയം എന്നായി നമ്മ്ടെ സമയം ആയോ നമ്മടെ സമയം ആകുന്നില്ലേ ആണോ വയ്യിട്ട് വയ്യിട്ട് ഞാൻ എന്നോട് ഇന്ന്പ്പോ ഒരാള് വയ്യിട്ട് ഫ്രീ ഞാൻ പറഞ്ഞു ഓ വയ്യിട്ടൊന്നും റെഡി ആകത്തില്ല ശരിയാവത്തില്ല നാളെ ഫ്രീ ആകാം ഉം ഇതിന് നമ്മക്ക് ഇ ആ എല്ലാരും വന്ന് കഴിഞ്ഞാ പിന്നെ നമ്മള് ഫോണായിരുന്നാ നമ്മള് ഫോണേലിരി
അതെ അതെ അതും പറ്റത്തില്ലല്ലോ അവരു വല്ലോം വിജാരിക്കത്തില്ലേ
ആ അതെ അത് ശരിയാവത്തൂ ഇല്ല
അതെ
ആഹ് ആ എന്നാ ശെരി ഓക്കെ
ആഹ് ശരി